ഉം
കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്ത്ണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്നോ
ആഹ് സുഖാണ് നല്ല വിശേഷം പണിയൊക്കെ കഴിഞ്ഞോ
പണിയൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത പണിക്കുള്ള പണി
ഉം എന്താ അട്ത്ത പരിപാടി
ഒരു പണി കഴിഞ്ഞ് ഇനി വൈകിട്ടത്തേക്കുള്ളതിന് അരിഞ്ഞൊക്കെ പെറുക്കിയൊക്കെ വെക്ക്ന്ന്
വൈകുന്നേരം വേറ വെക്ക ചെയ്യ
വൈകീട്ടത്തേക്ക് കറിയൊക്കെ ഏഹ് പോരെങ്കി അങ്ങനെ വെക്കും
ആഹ് ആഹ്
ഇന്നൽത്തെ കറി കൊറച്ച് ബാക്കി ഇണ്ടായിരുന്നു അങ്ങനെ ഉച്ചക്ക്ത്തക്ക് അഡ്ജസ്റ്റ് ചെയ്യാ
ആഹ്
അപ്പൊ വൈകിട്ടത്തേക്ക് വേറെന്തേലും വെക്കണമല്ലോ അപ്പൊ
ആഹ് ആഹ് വീട്ടിലാരൊക്കെയിണ്ട്
ഇവിടെ ഹസ്ബൻഡും ഞാനും പിള്ളേരും മാത്രുള്ളൂ
ആഹ് ആഹ് മക്കളൊക്കെ ക്ലാസ്സിപ്പോയോ
ആഹ് രണ്ടു പേരുണ്ട് അവര് ഒരാള് പോയി ഒരാളിവിടെ ഇണ്ട് ഒരാൾ അംഗനവാടി ഇല്ലിന്ന് ടീച്ചറില്ലാത്തോണ്ട് പോയില്ല
ആഹ് ആഹ്
ടീച്ചർനൊരു മരണാവശ്യം ഉണ്ടായിരുന്ന് അപ്പ വേറെ ടീച്ചറാ വരുന്നേ ആഹ് വേറെ ടീച്ചറാണെങ്കിയാളിരിക്കില്ല
ആഹ് ആഹ്
ഇത്രേം ദിവസം ഇരുന്ന് വെച്ച ടീച്ചറിന്റെ കൂടെ അല്ലാതെ പരിചയില്ലാത്തവരുടെ കൂടെ ഇരിക്കാനിച്ചിരി പാടാ
അയ് ശെരി ഹ്
അതുകൊണ്ടിന്ന് വിട്ടില്ല പിന്നെ പോരാതെ ചൊമേം പനി എക്കെ ആയിരുന്നു എല്ലാർക്കും പനിയില്ല ഹ് ഈ ചൊമ നിക്ക്ന്നെ കൊണ്ട് ഇനിപനി വ രോ ഇല്ലയോന്നറിയില്ല ഇത്രേം ദിവസം ആയിട്ടും പ ചൊമ മാറിയിട്ടില്ല അങ്ങനെന്നെ നി ത്തീയൊരു ചൊമ കഴിയുമ്പോ പിന്നൊരു പനിയുണ്ടല്ലോ അത് ഹ് എല്ലായ്പ്പോഴും അങ്ങനെയാണ് ആയിരുന്നു ഇപ്പ ഇതുവരെ ഇപ്പ രണ്ടുന്നാഴ്ചിട്ട് ഇതുവരെ കുഴപ്പൊന്നൂല്ല പലടത്തും പല വി പലതരം പനികളാണണല്ലോ
ആ പ്പത്തെ ഈ കാലാവസ്ഥന്റെ
അതെ അതുകൊണ്ട് ടെൻഷനാ എല്ലാർക്കും പ ഏത് പനി എന്ത് പനിയാന്ന് ഹ് അങ്ങനവാടീലെ ഹെൽപ്പറിന്റെ കൊച്ചിന് വയ്യാതിരി ക്ക്വാ അയിന് ഡെങ്കുവാന്ന് പറഞ്ഞ കേട്ടാ അതിനയ്സീല
ആ
ഉം
പേടിയാണമ്മള് മക്കളെ പറഞ്ഞയക്കുമ്പളും നമുക്ക് പേടിയാണ് പിന്നെ പറഞ്ഞയക്കാതെ നിന്നിട്ട് കാര്യയില്ലല്ലോന്ന് വിചാരിക്കുമ്പോ
അ അതെ വേറെ മറ്റു പിള്ളേർ ആ ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ട് ലാബിലാണ് വർക്കെയ്യുന്നെ
ആ ആ
അവിടെയെങ്ങനെ ഹസ്ബന്റ് നാട്ടിലാണോ അല്ലേ പൊർത്താണോ?
ഇവടെ നാട്ടിലാണ്
ഉം എന്ത് ജോലിക്കാ പോകുന്നേ?
ഇവടെ ഏസിന്റെ മെക്കാനിക്കാണ്
ആ പോയോ വർക്ക്ണ്ടാര്ന്നോ?
അത് വർക്കിണ്ടാവുമ്പോ മാത്രം വിളിക്കുള്ളൂ വിളിക്കുമ്പോ പോവും -
പോയി ചെയ്യുവാണ്
അങ്ങനെയാണ്‌
ഉം വർക്കൊക്കെ എന്നെട്ട് നന്നായിട്ട് പോകുന്നുണ്ടോ?
ആ കൊഴപ്പൊന്നൂല്ല്യ
അവടെങ്ങെനെ മഴയുണ്ടോ എന്നിട്ട്
ആ കൊറച്ച് നേരത്തെ മുന്നേ നല്ല മഴേനി ഇപ്പൊ ചെറിയൊരു തെളിച്ചം കാണുണ്ട്
ആ ആ ചിലര് ഇതുപോലെ വിളിച്ചപ്പം പറഞ്ഞു മഴയോ മഴയൊ ണ്ടാരുന്നു നല്ല മഴയായിന്നൊക്കെ പറഞ്ഞു
പ്പൊ മഴയുണ്ടെയ്നി
അതേലേ ഇവിടെ പക്ഷെ ഇന്നലെ മഴയില്ലാരുന്നു ഇന്നും മഴയില്ല
ഇന്നലെ നല്ല വെയിലേനി ഇവിടെ ആ ഇവിടൊക്കെ നല്ല വെയിലേനി
ആ വെയിലുണ്ട് പക്ഷെ എടക്ക് ഇങ്ങനെ മങ്ങുന്ന് അപ്പം ആ മഴയ്ക്കാണോ എന്നുള്ളൊരു ഡൗട്ട് അടിച്ച് നിക്കുന്ന ആ ഒരു പരിവൊള്ള ല്ലാതെ മഴ പെയ്തിട്ടില്ല ഇതുവരെ ഇന്നലെയും പെയ്തില്ല ഇങ്ങനെ യന്നെ നിക്കുവാരുന്നു
അം
അഹോണ്ട് പിള്ളേരുടെ ഡ്രസ്സും പിന്നെ യൂണിഫോമൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഒണങ്ങി കിട്ടാനുള്ളപ്പൊ
ആ ഇന്നലെ എന്റെ മോന്റതൊന്നും ഉണങ്ങിയില്ല്യ നമ്മള് വെള്ളിയഴ്ച വരുമ്പോ ശരി ഞായറും ലീവേനല്ലോ
ആ
പക്ഷെ പൊറത്ത് വെയിലുള്ളപ്പോടാ ശ്രദ്ധിച്ചീലന്നലെ ആ അവടെ റൂമില് തായത്ത് റൂമില് ഒരു അയലുണ്ട അയിന്റെ ഉള്ളിലന്നെ ഇട്ട് പിന്നെ ഇന്നലെ രാത്രി നോക്കിയപ്പോളാണ് മൊ ത്തം നനവന്നെ അപ്പൊ പിന്നെ രാത്രി പിന്നെ അത് തായെമ്മള് താഴ നമ്മള കിടക്കാത്തരു റൂമുണ്ട്
ആഹ്
ഉപയോഗിക്കാത്ത റൂമ
ആഹ്
അവിടെ കുറച്ചയാലുണ്ട് പിന്നെ നമ്മള ഇവിടെഷീറ്റ് ഇട്ട്കണ് അവിടെ അയലൻഡ് പക്ഷെ മോ ത്തം ഇങ്ങനെ മഴ ആകുമ്പോ നമുക്ക് ചിക്കാാന് തികയൂലല്ല എത്ര ഉണ്ടായാലും
അതെ അതെ ആഹ്
ആ അപ്പൊ പിന്നെ മേലത്തെ റൂമില് വേറെ വേറെ റൂംുണ്ട് നമ്മള റൂമല്ലാത്ത വേറെ റൂമുണ്ട് അവിടെ ആയലുണ്ടേനി അവിടെ കൊണ്ട പോയി ഫാന ഇട്ടി ഫുൾ സ്പീഡില് ഫൻ ഇട്ട് വെച്ച് നേരം വിളക്കോളൂ അങ്ങനെ ഉണക്കി ആഹ അതുകൊണ്ട് ഉണ
ഫാനിട്ട് വെച്ചാ ചിലപ്പോ ഉണങ്ങി കിട്ടും ജീൻസൊക്കെ ഉണങ്ങാൻ പാട്
അതാണ്
ബാക്കിയുള്ളൊക്കെ എന്തെങ്കിലും ചെയ്തോണ നക്കി എടുക്കാന്ന് വിചാരിക്ക തേച്ചോ പക്ഷെ ജീൻസ് എത്ര തേച്ചന്ന് പറഞ്ഞാല ഉണങ്ങീ
ഒണങ്ങി കിട്ടൂല
കഴിഞ്ഞ ദിവസം ഫുള്ള് മഴയായിരുന്നു ഇന്നലെ ഇന്ന് മാത്രമാണ് ഇങ്ങനെ നിക്കുന്ന ഇങ്ങനെ നിന്ന് കിട്ടിൊണ്ട് അത്യാവശം തുനിയൊക്കെ ഉണങ്ങി കിട്ടി ജീൻസ് ഉണങ്ങി കിട്ടി അല്ലെങ്കിൽ തുണിയൊക്കെ ഉണങ്ങി കിട്ടാൻ പാടല്ലേ കഴുകിയാലും ബെഡ്ഷീറ്റ് ഒക്കെയാണ് ബെഡ്ഷീറ്റ് കൊഴപ്പമില്ല ഇപ്പൊതപ്പാണ് കഴുകാൻ പാട് അതൊക്കെ ക്കെ നല്ല കട്ടിയള്ളയത് കൊണ്ട് അത് ഒക്കെ ഉണങ്ങി കിട്ടാൻ പടവാണെങ്ക കിട്ടയില്ലെങ്കിൽ പിന്നെ തീർന്നാ തുണി കൊള്ളില്ല
ആഹ് ആഹ്
അഴുക്ക് മണവായിരിക്കില്ലേ ഉണങ്ങി കിട്ടിയില്ലെങ്കില്ലേ ആ തണുപ്പ് നിക്കും അപ്പ അങ്ങനെ തന്നെ ആ നനഞ്ഞ പടിയാത് ചൂട് കിട്ടാതെ വരുമ്പ ആ അതുപോലെയുള്ള പുൊതപ്പുകളൊ പിന്നെ മണമാകൂലന്ന്
ആഹ് അമ്മളെ ഈ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരും.
കട്ടിയുള്ളതായോണ്ടേ
ആഹ്മ് എങ്ങനെ ആയാലും ഉം വെ വെയില് കൊണ്ട് ഒണങ്ങ്ണ ആ ഒരു വൃത്തി ഇണ്ടാവൂല എങ്ങനായാലും പിന്നെ ഈ സാധാ തുണി ഓല് ഓലെ ഈ ഉടുക്കണ തുണി അങ്ങനെയുള്ളതൊക്കെ ഒന്ന് കാറ്റൊണ്ടാ വേഗം ഉണങ്ങി കിട്ടും
അതെ അതിലങ്ങനെ സ്മെല്ലും അങ്ങനെ കാര്യായിട്ട് ഉണ്ടാവൂല പെ ട്ടെന്ന് ഉണങ്ങിയും കിട്ടും ഫാനിട്ട് വെച്ചാലും മതി ഇത് ഫാനിട്ടാലും ജീൻസൊക്കെ ഉണങ്ങാനും പാടാ
പാടാണ് ഞാൻ ഇവിടെ പറയലാണ് എന്താണ് മഴ ആയാ തുണി ഇടുത്താ മതി പാന്റ് ഇടണ്ടാന്ന് പറയലാണ് അതാകുമ്പ പിന്നെ വേം ഉണങ്ങി കിട്ടിക്കോളൂല്ലോ
അതെ ഒന്ന് കാറ്റ് കൊണ്ടാൽ മതിയല്ലോ
ഒന്ന് കാറ്റൊണ്ടാ മതിഒന്നൊണ
ഉം ഷൂ ഒക്കെ ഇട്ടിട്ട് തേ കഴിഞ്ഞ ദിവസം പെരക്കകത്ത് മണം കൊണ്ട് നിക്കാൻ വയ്യാര്ന്ന് മൂ പിന്നെ ഈ ജലദോഷം ഇതൊക്കെയന്ന് മൂക്കടഞ്ഞോണ്ട് കൊറച്ചേ അടിച്ചുള്ളു ഫുള്ളടിച്ചില്ല
ഉം ഇവരിങ്ങനെ പോകുമ്പോ എങ്ങനെ ആായാലും വണ്ടിയിലാണെങ്കിലും എങ്ങനൊയാലും നനയൊല്ലോ
അതെ ല്ലേ അപ്പൊ ഇത് കാറിനാണോ ഇത് ബൈക്കിനാണോ പോകുന്നേ
എന്താണ് ബൈക്കിനാ പോവാ ആ ടൂവീലറാണ്
ഞങ്ങൾക്ക് അത് തന്നെ ടു വീലറായത്കൊണ്ട് ഇപ്പം മഴ സമയത്തൊന്നും പുറത്തോട്ട് ഇറങ്ങാനേ പറ്റില്ല നമുക്ക് റൈയിൻകോട്ട് ഇണ്ടന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളേട്ട് ഇറങ്ങുന്നൊക്കെ പാടല്ലേ. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇതുപോലെ പരിപാടി ഒന്ന് രണ്ട് പരിപാടി ഉണ്ടായിർന്ന് ഇവിടെ ഹസ്ബൻഡറിന്റെ വീടിച്ചിരി ദൂരെയ അവിടെ അവരുടെ വീട്ടുകാരുടെ ഒരു പരിപാടി ഉണ്ടായിട്ട് പോയിട്ട് അവർക്ക് ഞങ്ങള് മഴ നനഞ്ഞാ അവിടെ കേറിച്ചെന്ന് നമ്മുക്ക് പോവാതിരിക്കാനും പറ്റില്ലാത്ത അവസ്ഥ അവരെന്ത് വിചാരിക്കണം എന്നോർത്തോണ്ട് വിളിച്ച പരിപാടി നമ്മൾ പോയി കൂടേണ്ട അല്ലേ ഇങ്ങനെ വല്ലപ്പോഴും കൂടിയ ഒരു പരിപാടിയൊക്കെ ഉണ്ടാവണം അപ്പൊ അത് പോയി കൂടാതിരിക്കണ ശരിയല്ലല്ലോ അങ്ങനെ കൂടി കഴിഞ്ഞിട്ടാണെങ്കി പിള്ളേർക്ക് അത് കഴിഞ്ഞ് വന്നിട്ട് പയ്യം ചുമയൊക്കെ മാറി നിന്നേച്ചതാ പിന്നേം തുടങ്ങിയിട്ടുണ്ട് അത് മാറിക്കിട്ടാൻ പാടാ ചുമ തുടങ്ങിയാല് കൂടെ നമ്മുക്കും കിട്ട്വേ കുഞ്ഞുങ്ങൾക്ക് മാത്രം അല്ലല്ലോ
അതാണ് ഓര്ക്ക്‌ വന്നാലാണ് പ്രശ്നം
ഉറക്കവും കിട്ടില്ല നമ്മളും ക്ഷീണിച്ചു പോവും അങ്ങ എനിക്ക് അത് തന്നെയായിരുന്ന് രണ്ടു ദിവസം അത് കൊണ്ട് ഈ വർക്കിന്റെ കാര്യത്തില് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഇന്നലെ വൈകിട്ടാണ് എനിക്ക് സൗണ്ടൊക്കെ കിട്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയത്.
ആഹ്
അതുകൊണ്ട് ഇതുവരെ ഇപ്പ തുരുതരാ നിന്നൊണ്ട് ഇന്ന് എന്തായാലും എന്തെങ്കിലും ഒക്കെ അത്യാവശ്യം ഒപ്പിക്കണം എന്നോർത്തോണ്ട് ഇന്നന്നെ വേഗ്
ഞാനും അതന്നെ എനിക്കും ഉണ്ട് കൊറച്ച് വിളിച്ചു തീർക്കാനുണ്ട്.
പണിയുടെ എടക്ക്‌ ഓരോന്ന് ഓരോന്ന് ഞാനും ചെയ്തൊണ്ടിരിക്കണേ കഞ്ഞി വെക്കാ കറി ഇണ്ടാക്കാ
ഇവര് സ്കൂളിൽ പോവാതെ കയ്യൂല കാരണം ഇവലിങ്ങനെ എന്തെങ്കിലുംഒക്കെ പണി ഒപ്പിക്കുവല്ലോ
ആഹ് ഞാനിപ്പോ ഇതേ ഒരാളവിടെ ഇരുത്തിയേക്ക്വാ ഫോണും കൊടുത്ത്
ആഹ് അല്ലെങ്കി പിന്നെ ഇനി പ്പൊ ഓര് ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കുമ്പോ എടേൽ ഇങ്ങനെ ഇതാവോല്ലോ
അതെ ഇപ്പം ഒരാൾ വിളിച്ചോണ്ട് ഇന്നപ്പോ ഇയാളുടെ കോൾ ഇയാളുടെ ഈ കണ്ടുകൊണ്ടിരുന്ന എന്തോ കണക്ഷൻ എന്താ പോയിട്ട് എണീറ്റ് വന്ന ഇവിടെ ഭയങ്കര ഒച്ചയായിരുന്നു പിന്നെ രണ്ടാമത് കൊണ്ട് ച്ച കൊടുത്ത് അവിടെ അനങ്ങാതെ ഇരിപ്പുണ്ട് ഇപ്പൊ
ആഹ് ഏ ഭർത്താവ് ചോറ് ഫുഡ് തിന്നാൻ വരോ ചോറ് തിന്നാൻ വരോ
അത് വരും വരും ഇവിടെ അടുത്ത് ആയതുകൊണ്ട് വരും
ആഹ് ആഹ്
കഴിക്കാൻ വരുമ്പോ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി വൈകിട്ടത്തക്ക് ഒള്ളത് റെഡിയാക്കി വെച്ചാ മതി അത് പിന്നെഇങ്ങനെ ഈ പോണ പോക്കിന് അങ്ങന കഴിയുമെങ്കിൽ കഴിയട്ടെന്ന് ഓർത്തങ്ങ് ചെയ്യുന്നത് അല്ലെ പിന്നെ നമ്മള് വൈകിട്ടത്തേക്ക് ഒരു നിപ്പ് നിക്കണമല്ലോ എനിക്കാണെങ്കിൽ ഒത്തിരി നിക്കാനും പറ്റ ത്തില്ല നിന്നുകൊണ്ടുള്ള പണി ചെയ്ത് ചെയ്ത് കാലിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായി
ആഹ് നമ്മള് ഈ അടുക്കളേല് അധികം സമയം നമ്മള് ഇങ്ങനെ നിക്കാണല്ലോ
അതെ ഇരിക്കുന്നില്ലല്ലോ ഞാന എങ്ങനെയ അടുക്കളേന്ന് ചെയ്തിട്ട ഇട്ട് പോരാൻ നോക്കും അല്ലെങ്കിൽ കൊച്ച് കണ്ടുകഴിഞ്ഞട്ടുണ്ടെിൽ അവൻ അവിടെന്ന് മാറില്ല ഇതുമേ തന്നെ ഇങ്ങനെ ഒന്നെങ്കി നമ്മള് ചെയ്യുന്ന എന്തേലുമൊക്കെ പെറുക്കിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യും ഇവിടെ വന്ന് ഇരിക്കാന്ന് വിചാരിച്ചാ അവനത് കണ്ട് കഴിഞ്ഞാ പ്രശ്നാ അതുകൊണ്ട് അടുക്കളയി തന്നെ നിന്ന് ചെയ്ത് പെട്ടെന്ന് അങ്ങ് പോകും
ഉം ഞാൻ പിന്നെ അധികം എനിക്ക് ഇനിക്കുംഇതേപോലെ ഒരു മുട്ടിന് ഒരു പ്രശ്നം വന്നീന്നു പിന്നെ അതിന്റെ ശേഷംഞാൻ നല്ല ശ്രദ്ധിക്കും ഇരുന്നാണ് എല്ലാ പണിയും ചെയ്യല് പിന്നെ ഇങ്ങനെ ഈ അരിയലും പിടിക്കലും ആക്കലും ഒക്കെ ഇരുന്ന് അങ്ങട്ട് ചെയ്യും പിന്നെയള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് നിന്ന് അങ്ങട്ട് ചെയ്യും
എന്നോട് ഹസ്ബന്റ് പറയും നീ പോയിഇരുന്ന് എന്തേലും ചെയ് ചെയ് പക്ഷെ ഇരുന്ന് ചെയ്യാൻ നമുക്കുള്ള സമയം കിട്ടുന്നില്ല അതല്ലെ ഇത് നമ്മൾ അവിടെ കൊണ്ടി ഇരുന്ന് ചെയ്ത് ഇവിടെ വരുമ്പം ചെലപ്പം പകുതി പണി കഴിയേണ്ട സമയം അയിന്റെ അപ്പറം പോകും
ആഹ്
അപ്പൊ പിന്നെ ഇങ്ങനെ നടന്ന്നിന്ന
ക്കൊക്കെന്താ ഉണ്ടാക്കല്
രാവിലെ ഇന്നിപ്പം ഗോതമ്പ് ദോശ ഉണ്ടാക്കി അപ്പൊ നിങ്ങക്ക് കഴിക്കാന്പീനട്ട് ബട്ടറ് അല്ലെങ്കില് ചീസ് ഒക്കെ മതി വേറൊന്നും വേണ്ട കറി ഇത്ങ്ങക്ക് ഇഷ്ടല്ല കറിയൊന്നും കൂട്ടി കഴിക്കലില്ല വേറുതെ കറിയൊക്കെ ഉണ്ടാക്കിട്ട് നമ്മള് വെറുതെ കളയുക അതുകൊണ്ട് ഞാൻ പിന്നെ കറി ഉണ്ടാക്കാൻ നിന്നില്ല ഇതുങ്ങൾക്കൊക്കെ ഇങ്ങനെ അല്ലേ എന്നോർത്ത് ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും കഴിക്കട്ടെന്ന്ഓർത്ത് അങ്ങനെ അതുണ്ടാക്കി പീനട്ട് ബട്ടറും പരത്തി കൊടുത്ത് അങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു
ഉം
ഇടക്കിടക്ക് ഇങ്ങനെ തീരുമ്പ തീരുമ്പോ ചോദിക്കും അങ്ങനെ കഴിക്കുന്ന അല്ലല്ലാത്തപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ട സാനൊക്കെ ആണങ്കിമാത്ര കഴിക്കുള്ളുഅല്ലങ്കി കഴിക്കില്ല അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് മൂത്ത ആള് ഇവിടെ എൽ കെ യു കെ ജിൽ പോകുന്നു ഇപ്പം
ആഹ് ആഹ് മക്കൾ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലലേ
ഇല്ല ഇല്ല എല്ലാം പെട്ടെന്നായിരുന്നു കല്യാണം പെട്ടെന്നായിരുന്നു കുട്ടികളും പെട്ടെന്നായിരുന്നു
അതാണ് തീരേ റെസ്റ്റ് ഇല്ലാത്തത്
അതെ
ഉം ഇനി ഇവരൊന്ന് ഒന്ന് വലു വലുതാവോളുംഒര് ഇത് ഉണ്ടാവൂല്ല
ഇനിരണ്ടു പേർ ഒന്ന് അയിക്കിട്ടണം
ഉം എനിക്ക് പിന്നെ ഒരാളന്നെ ഉള്ളൂ
അതേല്ലേ
ഉം ഒന്നന്നെ മതി ഗു ഗുരു- ത്തക്കേടിന് ഓൻ എൽകെജിയിലാണ്.
ആഹ് ഇതിപ്പോ രണ്ടു പേർ ഒരുമിച്ച് വളർന്നോളൂന്ന് പറയണ പോലെ അങ്ങ് പോകും.
ആ അതാണ്
ഏയാ ഹ് ഹ്
ആ അങ്ങനെയാണല്ലോ എല്ലാരും പറയാ എന്താണ് രണ്ട് ഒപ്പരം അങ്ങട്ട് വളർന്നോളു അുകൊണ്ട് രണ്ട് ഒപ്പരം ണ്ട് ബുദ്ധിമുട്ടാണ് തീർന്നോള്ളും പറയണോലെ ങ്ങനാണല്ലോ
ആ ആന്ന് അതുപോലെ നമ്മളങ്ങനെ അങ്ങനെ ആശ്വസിക്കാന്ന് മാത്രം
ആഹ്
സ്വന്തമായി പറഞ്ഞെങ്കിൽ ആശ്വസിച്ചു നിൽക്കാം അല്ലാതെ വേറെ വഴിയില്ലല്ലോ
അതാണ്
അപ്പൊ ന്നാ ശരി ഓക്കെ
ആ ശരി